ആഹ് ചായയുടിയെല്ലാം കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു ങ്ങൾതോ
ഓ ചായടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു
ആഹ് എന്തൊക്കെയ വീട്ട്ത്തെ വിശേഷം ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ആ കുറവാണ്
ആ അഹ് മാരിഡ് ആണോ
ആഹ മേരീഡ് ആണ് ഇപ്പം കുട്ടികളൊക്കെ ആയതിനന് ശേഷം യാത്ര കുറവാണ്
കുറവാ ആഹ അവരെ നോക്കലും പണിയൊക്കെ ആയിരിക്കുംല്ലേ
ആ അതെ പിന്നെന്താ കൊറച്ച് ദൂരൊക്കെ ഇവിടെ അടുത്തൊക്കെ പോവാറുണ്ട് എല്ലാ ഞായറാഴ്ചയും പാർക്ക് ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവും
എന്നിട്ട് ഇവിടെ ദൂരം എടുക്ക പോയ്ക്കണേ ഇപ്പ പോയതിൽ ഏറ്റവും ദൂരം
ആഹ ഇപ്പൊ അങ്ങനെ ദൂരെ എവിടെയും പോയിട്ടില്ല കല്യാണത്തെ കുട്ടിക്കളൊക്കെ ആയതിന് ശേഷം മുമ്പ് ഊട്ടിയൊക്കെ പോയിട്ടുണ്ടേനു
ഉം ഇനി പോവാനൊന്ന് കുറച്ച് വലുതാവണല്ലേ
ആഹ് ഇനിവര് കുറച്ച് വലുതായി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ
ആ എന്നട്ട് അപ് അതിൻ്റെ ജോലി ചെയ്യണോ
ആ ഞാൻ ആയുർവേദ ഹോസ്പിറ്റല തരാ മക്കള് സ്കൂൾ പോകാൻ തുടങ്ങിയാൽ പിന്നെ ജോലി മതിയാക്കി
ആഹ്
മതിയാക്കിട്ട് പോഒരു രണ്ട് വർഷം ആവുന്നു രണ്ട് വർഷമായില്ല ഒന്നര വർഷം എന്താ
ഇനി റീജോയിൻ ചെയ്യണ്ടോ
ഇല്ല ഇനിയിപ്പം മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോം എനിക്ക് രാവിലെ എട്ട് മണിക്ക് കയറി വൈ കിട്ട് അഞ്ച് മണി വരെയാണ് വർക്ക് അപ്പൊ എനിക്ക് ആ സമയം സെറ്റ് ആവില്ല മക്കള് ഒമ്പത് മണിയൊക്കെ പോയാല് മൂന്നര മൂന്നേ മുക്കാലാവുമ്പോ തിരിച്ച് വരും
അപ്പോ വീട്ടിലാരും ഉണ്ടാവുലല്ലേ
ആ അമ്മീ ണ്ട് അമ്മീ പണിക്ക് പോന്നതാന്ന് അപ്പം പിന്നെ രണ്ടാളും പോന്നെകൊണ്ട് പിന്നെ ശെരിയാവൂലാ
ആഹ് എന്നിട്ട് അത് ഞാന് പഠിക്കാണ് പ്പം പ്ലസ്ടു കഴിഞ്ഞതേ ഉള്ളു
ആണോ ആഹ്
ഉം ന്ന്ട്ട് കോളേജിലൊന്നും പോയ്നില്ലേ ഞാന് കൊറവാണ് ഇവിടന്നങ്ങനെ പോവാറില്ല
ആഹ്
അല്ല ഇങ്ങള് എങ്ങനെ പഠിച്ചേ തെറാപ്പിസ്റ്റെങ്ങനെ ആയെ
ഞാന് പ്ലസ്ടൂ ഹ്യുമാനിറ്റീസാരുന്നു അത് കഴിഞ്ഞിട്ട് ഡിഗ്രി സോഷ്യോളജി കഴിഞ്ഞു പിന്നെ ഡിഗ്രീന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറാപ്ലിക്കേഷൻ ഡിപ്ലോമയും കഴിഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞേന് ശേഷം പഞ്ചകർമ്മ ഡിപ്ലോമ കോഴ്സെടുത്ത് പഠിച്ചു ഒരു വർഷത്തെ കോഴ്സ്
ഉം ഉം അപ്പൊ അങ്ങനെ ആയ്വില്ലേ
ആഹ്
ഉം ഞാനിപ്പോ സി ഏക്കാണ് പഠിക്കണേ ഇപ്പത് തൊടങ്ങീട്ടേ ഒള്ളു എഹ് രണ്ട് മാസായിട്ടൊള്ളൂ ഉം
വൺ ഈയർ ഡിപ്ലോമയാ
ഏഹ് ഇത് സി എ സി എ ആണ് പ്രൊഫഷണൽ കോഴ്സാണ്
ആഹ്
അക്കൗണ്ടെന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉം ഇപ്പൊ ആഹ് ആഹ് അപ്പൊ ഇനീ അത് നമ്മള് പാസകുന്നതിനനുസരിച്ചിരിക്കും ശെരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി പോവാണെങ്കി ഒരു നാല് നാലര വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാം
ആഹ് പിന്നന്താ പൊറത്തേക്കൊക്കെ നല്ല സ്കോപ്പ്ള്ളേ ആഹ് കോഴ്സാണ്
ഇതിന് നല്ല സ്കോപ്പാണെ
ആഹ്
ഏറ്റോം ടഫസ്റ്റ് കോഴ്സാണ് എ സി സി എം എ സിസ് സി എ കേട്ടിട്ടില്ലേ
ആഹ്
ആഹ് അതാണ് അപ്പോ ഉം പാസ് പെർസെൻടേജൊക്കെ കൊറവാണ് എയ്റ്റ് പെർസെൻടേജൊക്കെ ഒള്ളൂ ഓൾ ഇന്ത്യയ്ല്
ആഹ് ആഹ്
അങ്ങനെ അവ്ടിപ്പം തൊടങ്ങീട്ടേ ഒള്ളൂ ഇന്ന്പ്പോ ക്ലാസ്സ്ണ്ട് ബേയ്സാണ് അപ്പ പോയിട്ടില്ല മാത്‍സ്ന്റെ
ആഹ് മഴയ്ണ്ടോ അങ്ങോട്ട്
ആഹ് ഇവിടെ എപ്പോഴും നല്ല മഴയാണ്
ആണല്ലേ ആഹ് ആഹ് ആഹ്
മഴയ്ക്കായോണ്ട് നല്ല മ്മ് മണ്ണിടിച്ചിലും ഇതൊക്കെ അല്ലേ അവിടെ പ്രശ്നൊന്നുല്ലല്ലോ
ഇല്ല ഇവിടെ വല്യ കൊഴപ്പില്ല.
ഉം
പിന്നെ സ്കൂളിൽന്നൊക്കെ ടൂർ പോയിട്ടുണ്ടായില്ലേ?
ഞാന് എന്താ ആദ്യായിട്ട് പോയിന്നു പ്ലസ് ടൂന്ന് അയച് ഇവിടന്ന് അങ്ങനെ അയച്ചിരുന്നില്ല പിന്നെ ചോയിച്ചു ചോയിച്ച് പ്ലസ് ടൂന്ന് പോയി അതൊക്കെ അടിപൊളി നിങ്ങള് പോയിന്നില്ലെ കോളേജിന്നൊന്നും
ആഹ് കോളേജിൽന്ന് ലോങ്ങ് ടൂറ് പോയത് പ്ലസ് ടൂന്നാണ്. ആഹ് പത്താം ക്ലാസ്സ്‌ന്നോ ആഹ് മലമ്പുഴ പോയി ലോങ് ടൂർ പോയത് അത് പത്താം ക്ലാസ്ന്ന് പിന്നെ പ്ലസ് ടൂന്ന്
ആഹ് വയനാടൊക്കെ എങ്ങനെ ഉണ്ടായീന്നു?
വയനാട് അടിപൊളിയാരുന്നു മലമ്പുഴ പോയേനെക്കാളും കൊറച് ച്ചൂടെ എനക്ക് തോന്ന്ന്നു വയനാടാരിക്കും കൊറച്ചുംകൂടെ ഇഷ്ടം.
ഉം മലമ്പുഴ പിന്നെ ആഹ് ഞങ്ങളിവിടുന്ന് ഫാമിലി ആയിട്ട് പോയീന്നു.
ആഹ്
മലമ്പുഴ വയനാട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ കൊറെ റിലേറ്റീവ്സ് ഒക്കെ ണ്ട്. ഇത്താത്താന്റെ ഹസ്ബൻ്റ്ൻ്റെ അഹ് ഇമ്മാന്റെ വീട് അവിടേണ് അപ്പോ ഓളങ്ങനെ പോവലുണ്ട്. ഞങ്ങളും എന്നേലൊക്കെ പോകും പിന്നെ ഞങ്ങള് ഞാൻ പോയിന്നത് ടെൻത് ടെൻത് ന്ന് പോയിന്നീല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യാട്ട് ഞാന് പ്ലസ് ടൂന്ന് പോയ അന്ന് മൈസൂര്
ആഹ്
ഉം കൊഴ
പിന്നെ പൊറത്ത് പോയത് പിന്നെന്താ ഊട്ടി പോയി അത് ഇപ്പൊ ഫാമിലി ആയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും അങ്ങനെ പോയതാ
ആഹ് നിങ്ങളെ എവിടക്കാക്കേക്കണേ?
എന്താ
നിങ്ങളും ഹസ്ബൻഡും എവിടക്കൊക്കെ പോയ്‌ക്കണേ?
നമ്മള് വയനാട് പോയിരിക്കുന്നു അത് രണ്ടൂസം ആ മൂന്നൂസം അങ്ങനെ വയനാട് പോയി അതുപോലെ ഊ ട്ടീ ഊട്ടിയും പോയി നിന്നു അങ്ങനെ രണ്ടൂസം മൂന്നൂസം അങ്ങനെയല്ലേ
ഉം എന്നിട്ട് തെറാപ്പിസ്റ്റ് വർക്കൊക്കെ എങ്ങനെ ഉണ്ടായീന്നു?
വർക്ക് അടിപൊളിയാണ്, കൊഴപ്പൊന്നൂല്യ ഇപ്പൊ മഴക്കാലത്ത് സീസണായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൗസ് ഹോസ്പിറ്റലില്
പോയിക്കഴിഞ്ഞാല് നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ ഒരു ഏഴ് മണിക്ക് കേറിക്കഴിഞ്ഞാൽ വൈകിട്ട് ഒരേഴ് മണി ഒക്കെയാവും ആറര.
സാലറിയൊക്കെ എങ്ങനെ
സാലറി ഇവിടെ, ആഹ് നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ഫ്രഷേഴ്സിനൊക്കെ കൊടുക്കുന്നത് നാല് അഞ്ഞൂറാണ് പിന്നെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവര്ക്കാണെങ്കില് ഏഴ് അഞ്ഞൂറ് കൊടുക്കുന്നുണ്ട്
ഉം ഉം
അവര് മെയിനായിട്ടും ഫ്രഷേഴ്സിനെയാണ് എടു ക്കുന്നത്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ, രണ്ടു മാസം ഒക്കെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികളുണ്ടാവുല്ലേ. അവർക്ക് അങ്ങനെയുള്ള കുട്ടികളെ കൂടുതല് എടുക്കുന്നത് അവര്.
ഇത് എന്താണ് ഇങ്ങളെന്ത് തെറാപ്പിസ്റ്റണ്. എന്താണ് ഇങ്ങനെ ജോലി ആഹ് അതെങ്ങനെന്നു വർക്കൊക്കെ
ഒഴിച്ചില് പിഴിച്ചില് ധാര, കിഴി, അങ്ങനെയൊക്കെ. പിന്നെ മെയിനായിട്ട് പ്രസവരക്ഷ അതാണെങ്കിലും നമുക്ക് എല്ലാ സമയത്തുണ്ടാവും
ഉം ആഹ് അത് പിന്നെ എപ്പഴും ഇണ്ടാവല്ലോ.
ആഹ് ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം കൂടുതൽ ആൾക്കാരും ഡെലിവറി കഴിഞ്ഞാല് ഹോ സ്പിറ്റൽ പൈസ വന്നിട്ടാണ് പ്രസവരക്ഷ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കൊറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയുള്ള വീട്ടിലാണെങ്കിലിൽ അവര് തന്നെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മള് വന്ന് പോയി ചെയ്യും.
ഇവിടൊക്കെ എന്താ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനത്തേക്ക് പോവുക. പ്രസവരക്ഷന്റെ ഇപ്പൊ കൊറേ അതിന് കൊറേ ഇതൊക്കെ ണ്ടല്ലോ അപ്പൊ അവിടെ പോയി ഫ്ലാറ്റിൽ നിൽക്കുക അപ്പൊ അധികം ഞങ്ങളെവിടൊക്കെ അങ്ങനെ തന്നെയാ പ്രസവം കഴിഞ്ഞാലൊക്കെ ഈ പ്രസവ രക്ഷയ്ക്ക് പോയി അവിടെ നിക്കും ഒരു നാല്പത് ദിവസം. അതാകുമ്പോ പിന്നെ, വീട്ടിലുള്ളോൽക്ക് വലിയ റിസ്ക് ഇല്ല. ആഹ് അല്ലെങ്കി ഈ വീട്ടിത്തോരാണേ നല്ല കഷ്ടപ്പെട്ടിന് പിന്നെ അങ്ങനെ തന്നെ പോണത്
ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഞാനിപ്പോ ഒരു രണ്ടു വർഷമായി പോകാത്തെ പക്ഷേ ഈ മഴക്കാലം ആവുമ്പോം ഞാൻ പോവാറുണ്ടായിരുന്നു. നല്ല തിരക്കുമാ. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ട്. അപ്പൊ സ്റ്റാഫും കുറവാണ്. അപ്പം ഏഹ് അറിയുന്നേ കോഴ്സ് കഴിഞ്ഞ് വന്നവരെ വേണംന്ന് പറഞ്ഞിട്ട്. അതവാ വല്ല എൻക്വയറി ഒക്കെ വരിയാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് വന്നവരില്ലെങ്കില് അതും പാടല്ലേ. മെയിൻ സ്റ്റാഫ് ഇല്ലെങ്കില് എന്ന് പറഞ്ഞിട്ട് ആഹ് സമയം ആവുമ്പോ അങ്ങനെ പോകാറുണ്ടാരുന്നു.
ഉം കൊഴപ്പണ്ടായിരുന്നില്ലല്ലേ. ഇനിയിപ്പൊ
എനിക്ക് വലിയ കുഴപ്പല്ല
ഉം ഹസ്ബൻറ് എന്ത് ചെയ്യ്ണ്.
ഏട്ടൻ ഫാർമസിയിലാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടത്തന്നെ.
ആഹ് എന്നിട്ട് ആൾക്ക് ലീവ് കിട്ടലില്ലേ? നിങ്ങൾക്ക് ലീവ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ.
എപ്പഴും വർക്ക് ഉണ്ടാവാറുണ്ട്. അവർക്ക് എല്ലാ
ആഹ്. വീക്ക് ഓഫ് ഇല്ലേ അപ്പൊ
ആഹ് ഞായറാഴ്ച ലീവാണ് നമ്മക്ക് ഞായറാഴ്ച വർക്ക് എടുക്കയാണെങ്കില് പിന്നെ
നമുക്ക് ഇഷ്ടമുള്ള ദിവസം അങ്ങനെ ഉം
ഒന്നാമത് ഞായറാഴ്ച സ്റ്റാഫ് കുറവാണ് അപ്പം നമുക്ക് എക്സ്ട്രാ പേയ്മെന്റും കിട്ടും പോയാല്
ഉം
പിന്നെ ഏതെങ്കിലും വർക്കിംഗ് ഡേ ഹാഫ് ഡേ നമുക്ക് ഇഷ്ടമുള്ള ദിവസം ലീവ് എടുക്കുകയും ചെയ്യാം
ആഹ് ആഹ് ഫുള്ല്ലേ
ആഹ് ഫുള്ളാഴ്ട്ട് കിട്ടൂല
ഉം മന്ത്ലി അങ്ങനെ ലീവൊക്കെ കുറവാലേ അപ്പൊ
ആ ഒന്നാമത് തെറാപ്പിസ്റ്റ് ആയതൊണ്ട് നമുക്ക് ഈ സമയത്തല്ലേ നല്ല തിരക്കുണ്ടാവൽ അല്ലാത്തപ്പം തിരക്കും കുറവല്ലേ
ആപ്പ ലീവെടുക്കാൻ അയക്കൂല്ലേ
ആഹ് അന്നേരന്ന് തിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആണ് മെയിൻ സ്റ്റാഫ് രണ്ടു പേര് നിക്കും ബാക്കി എല്ലാരും ലീവില് വരും അങ്ങനെ ചെയ്യാം
ഉം എന്നിട്ടേ മക്കളൊക്കെ ഇപ്പ സ്കൂൾ പോയിക്കാണോ
ആ മക്കള് പോയി അവര് യു കെ ജി യില് പഠിക്കുന്നു
ആഹ് എത്ര കുട്ടികളാ
രണ്ട് പെൺകുട്ടികളാ ട്വിൻസ് ആണ്
ആഹ് അ നല്ല രസായിരിക്കുംല്ലേ
ആഹ് നല്ല രസാണ് സമയം തികയുന്നില്ല അവര് സ്കൂള് വിട്ട് കഴിഞ്ഞാ കൊറച്ച് ഫ്രീ ആയാലും ഇങ്ങനെ വർക്ക് ഫ്രം ഹോം ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോകും
ആഹ് അവര് എന്നിട്ട് എങ്ങനെയ നല്ല സ്നേഹത്തില
ആഹ് കൊഴപ്പന്നും ല്ല നന്നായി പോന്നു
ഡിയു ഡിയും കൂടലുണ്ടോ
ആഹ് അടിപിടി കൂടാൻ തുടങ്ങിയ അവര് രണ്ടാളും നല്ല സ്നേഹമാണ് നന്നായി അടിയും കൂടും
നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുംല്ലേ
ആഹ് ചെറിയ പ്രായത്തില് കൊറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കൊഴപ്പയില്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒറ്റക്കന്നെ ചെയ്യുന്നുണ്ട്
ഉം ഉം
ഫുഡ് കഴിക്ക പാത്രം കഴുക അവരെ കാര്യക്കെ ചെയ്യ എല്ലാം ഒറ്റക്ക് ഒറ്റക്കെ ചെയ്യാൻ തുടങ്ങി
ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്താ
ആ അതന്നെ ഇല്ലെങ്കില് കൊറച്ചും കൂടി ആവുമ്പോ സ്കൂളിലൊക്കെ പോവാനാകുമ്പത്തേനും രണ്ടാളിയും മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കല്ലോ അതുകൊണ്ട് അന്നേരം ഒരു മൂന്ന് വയസ് വയസായപ്പോ തന്നെ എല്ലാം ഒറ്റക്കെറ്റക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഞാൻ വിളിക്കുന്നുണ്ട്ട്ടോ ന്നാൽ
ആഹ് ഓക്കെ ഓക്കെ